ഹലോ
ഹലോ
ആ
ആ എന്താ പണി
എന്താ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇവിടെ വെറുതെ ഇങ്ങനെ റസ്റ്റ് എടുക്കഞ് കുറച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് വിളിക്കും പഠിക്കാണ് അപ്പൊ പഠിച്ചോണ്ടിരിക്കും ഉം
പണി കുളിയൊക്കെ കഴിഞ്ഞോ
കുളി കയിഞ്ഞു ഞാൻ പറഞ്ഞിലേ ആ ചെറിയൊരു ജലദോഷം പിടിച്ചിണ് അപ്പം ഈ ഒരു സമയായപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു തുമ്മലും കാര്യങ്ങളൊക്കെ വന്ന് എന്തോ ഒരു ആ ആ പിന്നെ നമ്മള് കെടക്കല്ലേ അപ്പൊ നമ്മള് കെ ന്നെ നമ്മൾ ചുമച്ചാലൊക്കെ നമുക്ക് വയറിനൊ ഒരു സ്ട്രെസ്സ് വരുമല്ലോ ഒരു പെയിന് ഒരു കൊളത്ത്ണ പോലെ ഇന്നലെ അതേപോലെ ഒന്ന് അയില് ഇൻക്ക് ഇങ്ങനെ ഭയങ്കരായിട്ട് ഒരു വേദനട് വന്നാണ്ട് അത് അപ്പൊ തന്നെ അങ്ങ് പോയി അപ്പൊ അങ്ങനെ ലിഗ്മെന്റുകളൊക്കെ ക്കെ ഇതാവുമ്പോ ഉള്ളതാണ്ന്ന് പറഞ്ഞ് ആ അങ്ങനെ അങ്ങനെ പിന്നെ ഞാന്‌ ഇൻക്ക് ഓർക്കാതെ നമ്മള് കിടക്കണ അയിന്റെ എടയില് ആണ്ട് പെട്ടെന്ന് ആഹ്
ഉം ആഹ് അങ്ങന ജലദോഷം പിടിച്ച്
ആ ചെറുതായി ഞാന് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊ ഒന്നും അങ്ങനെ കഴിക്ക അലർജിയൊന്നും ഇല്ല്യ നമ്മള് യൂസ് ചെയ്യാത്ത കാര്യങ്ങള് ചെയ്യുമ്പള്ള പ്രശ്നങ്ങളില്ലേ അങ്ങനെ ആഹ് ഇപ്പ ഇനിക്ക് ആദ്യ ഫാനും ഞാൻ ഫാന് യൂസ് ചെയ്യല്ലാരുന്നു ഫാന് ഇടുമ്പോ പ്രശ്നേ ഇപ്പ പ്രശ്നില്ല കേട്ടോ ശീലായി ട്വന്റി ഫോർ അവേഴ്സ് എന്താണ് അവിടെ ആ പക്ഷെ എന്താച്ചാല് ചൂടുള്ള സമയാണ് ആ പിന്നെ ഞാൻ ഫ്രിഡ്ജില് വെച്ച് ഭക്ഷണങ്ങള് അങ്ങനെ തണുപ്പോട് ഞങ്ങള് കഴിക്കലില്ല
ആഹ്
ആ ഇനിയിപ്പോ ഐസ്ക്രീമൊക്കെ ആണെങ്കില് കഴിക്കുന്നാലും അങ്ങനെയൊക്ക വന്നപ്പോ പിന്നേ ചൂടും അല്ലല്ലോ ഇപ്പൊ തണു അപ്പ അയിന്റ പ്രശ് ഡയറ്റ് ആയിരി പിന്നെ ക്ലൈമറ്റ് മാറുമ്പോ തന്നെ നമുക്ക്
ആഹ്
ബോഡിക്കൊക്കെ ചേഞ്ചസ് വരോ
ആഹ് അതെ എന്താ പറയാ ഇപ്പ ഇനി തുമ്മലും ഇതൊക്കെ ഇണ്ടായാല് ഈ സമയ താലുവിന് ഡെലിവറിന്റെ സമയത്തൊക്കെ തുമ്മിയാല് സ്വർ നരകം കാണും ഭയങ്കര പ്രശ്നമായിരിക്കും ഓ ആ സിസേറിയാനൊക്ക അങ്ങനെയൊക്കെ ആണെങ്കി തുമ്മല് പിടിച്ചാ പിന്നെ കഴിഞ്ഞ്
ഓ എനിക്കാ ഞാൻ പറഞ്ഞില്ലേ സർ കഴിഞ്ഞിട്ടേ ഒരു ആ സ സമയത്ത് ചൊമ ഇത് ഇട്ടിട്ട് കൊളത്തും
അതെ ഇനിക്കേ ഇപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ ഓർമ്മ വന്നേ നമുക്ക് എന്താ പറയാ ഈ ഡെലിവറിന്റെ സമയത്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ പനിക്കും വറക്കും അങ്ങനെയൊക്കെ പറയണെക്കാലോ
അ അ അ
പറയാ ഇപ്പൊ സിസറിയൻ കഴിഞ്ഞ സമയത്തെ റൂമക്ക നമ്മള് ഒരു ദിവസം ഐസിയുലായിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരൂസം നമ്മൾ റൂമൊക്കൊക്കെ ആക്കി അന്നിട്ട് എന്താ പറയ്ക ഞാൻ കെടന്നുറങ്ങേനീറ്റോ ഞാൻ കെട കെടക്കയാണെ അപ്പോൾ സിസ്റ്റർ ഇണ്ടായിന് ഓള് നെല മത്ത്ഓ ഒ കാരണം രാത്രിയൊന്നും ഇവര്ക്ക് ഉറങ്ങാൻ കഴിയില്ല ആ കുട്ടികൾക്ക് മഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോ അത് ഐസിയൂലായിരിക്കും അപ്പം ഇങ്ങനെ പാല് കൊടുക്കാന്ന്ന് പറഞ്ഞ് ഇവർ വിളി പിക്കുമ്പോ മാത്രം അങ്ങനെ കൊണ്ടുവരിയാണല്ലോ ചെ ചെയ്യ അപ്പ ഈ ഇവര് ബൈ സ്റ്റാൻഡേഴ്സ് നൊന്നും ഉറക്കണ്ടാവുല്ല എന്താ പറയാ ആ അപ്പൊ അവര് ഓള് ഒരു പായ വിരി വെച്ചിട്ട് നിലത്ത് കെട കെടക്കെയാണ് തോന്ന്ണ് അപ്പൊ എനിക്ക് ഭയങ്കര എന്റെ ബോഡി ക്ക് ഇനിക്ക് അന അനങ്ങാൻ പറ്റണില്ല ഇന്റെ ബോഡി ഭയങ്കരായ്റ്റ് അതെന്താന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്താ സംഭവംന്ന് ഭയങ്കരായ്റ്റ് വെറ ക്കന്ന് വന്ന ഒരു
ആ അത് ഈ സർജറി ഒക്കെ കൈണ ആൾക്കാർക്കെ
വെറക്കും അത് എ സി ഓഫ് ആക്കി അവി അത് വറക്കും നമ്മ അവിടെ ഐ സു ആ വേറെയല്ല ഇതിനൊരു തരിപ്പിലേ നമ്മുടെ ബോഡി മൊത്തം തരിച്ചുകൊണ്ടിരിക്ക എനക്ക്നങ്ങാറ്റ അറ്റണില്ല എന്ന എനിക്ക്നങ്ങാൻ പറ്റണില്ല എന്നാണ് എനിക്ക് എനിക്ക് തോന്നണുന്നത്. ആഹ അപ്പ ഞാ ഞാൻ വിചാരിക്ക ഞാൻ മരിക്കയാണ്ന്ന് കേട്ടോ ഏഹ അപ്പൊ എനിക്ക് ആകെ എനിക്ക് അറങ്ങാനും പറ്റ എന്തോ എന്തൊക്കോ ഒരു ഫീൽ കുറച്ച നേരത്തിന് ആ മരവിപ്പ് പോലെ അപ്പം ഇ ഇവളോട് പറയണല്ലോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണല്ലോ, അത ഞാനൊരു എനിക്കറില്ല അത് നിന്റെ കൈയ്യൊന്നും അനങ്ങ ണ്‌ണ്ടായില്ല. പക്ഷെ അവിടെ ഒരു തൂക്ക് പാത്രം ഉണ്ടായിരുന്നു. ഒറ്റ തട്ട അൺട്ടോളതലേക്ക്
അതാ പറയാൻ കയണില്ലല്ലേ
പറയാൻ കാണല്ലോ പക്ഷെ ഓക്ക്‌ പ്പോ ഓള് പറയും എന്താ പറയാ ഈ ജീവമാരി അത് ഉറങ്ങാൻ സമ്മയ ചലജിന്റെ മേത്തക്ക് മറ്റേ തൂക്ക് പാത്രം എടുത്തിട്ടണ്, അങ്ങെ പറയും പശേ ഞാ അങ്ങന ആലോചിക്കും ആ സമയത്തി ആ സിറ്റുവേഷനിൽ എന്തോ ഒരു ഇതായിരിക്കും എന്ത് പ്രഷറിന്റെ എന്തെങ്കിലൊക്കെ ആയിരിക്കും എന്താന്ന്റിയില്ല പക്ഷെ നമുക്ക് ആ സമയത്ത് ഓരോരോന എന്ത്‌ണ്ടായാലും നമുക്ക് ഭയങ്കര പ്രശ്നാണല്ലോ
ആഹ
ഓ ഓരോരോ കാര്യങ്ങളും, അപ്പൊ ആ ഒരു കൂട്ടത്തിൽ പറഞ്ഞുന്നോളു. ആഹ ബൊഡി മൊത്തത്തി വീക്ക ഇപ്പ ഇന്നലെ അമ്മ അമ്മ അമ്മായിഅമ്മ കുറ ദിവസം ആയിട്ട് വന്നട്ട് ട്ട് അങ്ങനെല്ല ആൾ ആൾക്ക് വയ്യ അതൊണ്ടാണ് പിന്ന അവിടേം ആടും മാടും ക്ക്ണ്ട്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടോണ്ട അപ്പോ ആള് ഇന്നലെ വന്നപ്പോ പറയ്ണ്ട് നീ കൊറേ മെലിഞ്ഞ് സാധാരണ ഞാനിങ്ങനെ പ്രഗ്നൻസി ടൈമില് തീരേമെലിയലില്ല
തടി കൂടല
ആ തടി കൂടലാ അപ്പൊ ആള് പർഞ്ൻക്ക് മെലിഞ് വയറാണെങ്കി ന്നല്ലോം കൂടീം ചെയ്ത്ക്ക്ണ് ന്നൊക്കെ പറഞ് ആള് അങ്ങനെ കണ്ടപ്പോ ഷൊഓരോ സമയം ഓരോ വിത്യാസണ്ടായിരിക്കും
ആഹ
അതോണ്ടായിരിക്കും അങ്ങനെക്കെ ചുമക്ക്ണ്ട
ച്ച് തുമ്മല് അപ്പ പാടാൻ പഠിച്ചപ്പൊ വെല്ലോന്നെണീറ്റ് എന്ത് വരുമ്പോ ഇപ്പൊ കൊറവുണ്ട് ഇന്നൽത്തെനാട്ട്ലും കൊറച്ചോരു കൊറവുണ്ട് ട്ടോ
ആഹ ഐശരി ഇപ്പൊക്കെ അങ്ങൻ ഇണ്ടായാലെതെലും അങ്ങനെ എല്ലാം ഇപ്പ മരുന്നുടിക്കാൻ പറ്റ്
ഇല്ല്യല്ല അല്ല ഞാൻ പൊതുവേ ജലദോഷം വന്നാലൊന്നും അങ്ങനെ മരുന്നയ്ക്കലൊന്നുല്ല്യാ ഉമ് എനിക്ക് മര്ന്നയ്ക്കണോട് ഭയങ്കര വെ എന്തോ ജൽദോഷം വന്ന രായ്ച്ചാമ്പുക്ക എന്തായ്ലും നമ്മളയ്ന്റെ റിസ്ക് ഇണ്ടാകും
ക്ഷെ എനിക്ക് ഈ ഫസ്റ്റിലൊക്കെ ഭയങ്കര ഇണ്ടായ്ര്ന്ന് മറ്റേ ജലദോഷല്ല പനിച്ചിട്ട് പനി പനിക്കല്ല തല കുത്ത് പല തല ഭയങ്കര വേദന
ഹാ
ണോന്നോ അറിയിലാ ഇനിപ്പ നീരെറങ്ങിയതാണോന്നും അറിയിലാ ഭയങ്കരായ്റ്റ് വേദനഇണ്ടായിന്
ആ ചിലര്ക്ക് തലവേദനക്ക നമ്മള ഈ പ്രഗ്നൻസീല് ഇണ്ടാവ ന്നമക്ക് എല്ലാം മുന്നേ ഇണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾണ്ടായിന്ന ചെല ആൾക്കാര്ക്ക് കാല്ല് വിള്ളല് അങ്ങനൊക്കെ ഇണ്ടാവ്ലേ അങ്ങനുള്ളോൾക്കൊക്കെ അതക് പ്പോ ഈ സമയത്ത്ണ്ടാവും എന്തായിക്ക നമുക്ക്ണ്ടേയ്ന്നോ സംഭവങ്ങള് ക്കെ പ്രഗ്നൻ
ചെലോൽക്ക് എങ്ങനെ ചെലോല് വയർ വയറ്റിലിണ്ട്ന്നറി ചേലോരെ വയറ് ഭയങ്കരെ ചെലോർക്ക് പുണ്ണ് ൻക്ക് ചെലേ സമയത്ത് പുണ്ണ്കള് വരല്ണ്ട് ട്ടോ വായെല് അപ്പൊ പുണ്ണ്ണ്ടാവുമ്പം അങ്ങനെ നമുക്ക് വയറ്റിലിണ്ടാവ്ണാ സമയത്ത് ആ ഒര് നമ്ക്ക് പ്രെഗ്നൻസി സ്റ്റാർട്ടെയ്യ്ണാ ആ സമയത്ത് നമ്മക്ക് അമ്മൾ ടെസ് റ്റും ചെയ്ത്ണ്ടാവൂലാ
ആ സമയത്ത്ണ്ടാവൂല്ലേ എൻക്കുണ്ടാവലെന്നോ പുണ്ണ് എങ്ങനെന്ന് വെച്ചാല് എൻക്ക് ണ്ടാവല് ഏഹ് ഈ ടെൻഷന് നമ്മള് എന്തെലും എക്സാമും കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചാലുണ്ടാവലെന്നു. ആഹ് അത് എടക്കെടക്ക്‌ ഇണ്ടാവേയ്ന്നു പിന്നെ അത് മാറി പിന്നെ പിന്നെ പിരീഡ്സ് ണ്ടാവണ സമയത്ത് എടക്ക് ഇണ്ടാവലൊടങ്ങി
ആഹ് ഓരോ ചേഞ്ചസാണ് നമ്മളെ ബോഡീന്റെ ഇൻക്ക് ഇപ്പണ്ടാവേല്ല ആഹ് എനിക്കാണെങ്കിൽ എന്റെ ചുണ്ടിന് പെട്ടെന്ന് മുറി റ്റും.
ആഹ്.
ഹ് ഹ് എപ്പളും മുറി പറ്റും ഞാൻ ഇന്നാള് ഇൻക്കറില്ല. പെട്ടെന്ന് ആര് ഞാൻ എടുത്ത് കൂടെ എന്നെ ഒരാള് കയ്യോ എന്തെങ്കിലും തട്ട്യാ എൻ്റെ ചുണ്ടപ്പം മുറി പറ്റും. അത് ഇന്റെ ഹസ്ബന്റ് പറയല് ഒരു ഒ ഒന്നിനും പറ്റാത്തൊരു ചുണ്ടാണ് ന്ന് പറയും കാരണം പെട്ടെന്ന് മുറി പറ്റും കേസർ കേസറൂളൊക്കെ എന്താ പറ നമ്മളിപ്പം കൈകി വെച്ചിട്ട് ങ്ങനെ വെക്കുമ്പോം അത് ക കമയ്ത്തി വെക്കൂല്ലേ? അപ്പോ അതിന്റെ മോളില് മൂടി ഇണ്ടാവും എന്നിട്ട് ഞാനതണ്ട് ഇട് മം മൂടി അത് അത്യാവശ്യക്ക് വെയിറ്റ് ഇണ്ടാവുല്ലോ അതിങ്ങട്ട് മൂ ചുണ്ട്മ്മേക്കാണ്ട് തട്ടും ന്റെ റബ്ബേ വേ ചുണ്ട് പൊട്ടാ അതെ മാതിരി പപ്പായ ഒരു ദിവസം പറിച്ചപ്പ നേരെ ഞാൻ ഒറ്റടി എൻ്റെ ചുണ്ടുമേക്കന്നെ വീണേ - അത് വലിയ ഇടക്ക പയിന നല്ല വലി പ്പ ഉണ്ടായിരുന്നു- അല്ല മൊത്തത്തിൽ എനിക്ക്മേ ആ- പെട്ടെന്ന് മുറീറ്റും- അത് ആ ഹസ്ബൻറ് ന്നെ ചിലപ്പോ എന്തെങ്കിലും ഒന്ന്- ഞാൻ എന്തെയിലും ഹ തറുതലക്ക പറയുമ്പോങ്ങെ ചുണ്ടിനിങ്ങെന- തട്ടൂലേ? ജസ്റ്റ് തട്ടിയാൽ തന്നെ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ- തിങ്ങിലന്ന് പറഞ്ഞാല്- എനിക്ക് അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ആ എനിക്ക് ഹസ്ബൻറിിനോട് മാത്രം ട്ടോ ബാക്കിയുള്ള അല്ലോട് പറയില്ല അപ്പ പറ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ- പറ ഹസ്ബന്റിനോട് വേറെല്ലരോടും- പറയല്ലത് ഞാൻ വന്ന് പറയു- എന്ത ഓലും ഇങ്ങനെ പറയണേ ഇങ്ങനെഇങ്ങനെ- അനുജിത അവിടെ പറഞ്ഞോണം ഇല്ല ഞങ്ങളോട് പറയാ എന്നാ അവിടെ പറഞ്ഞില്ലെങ്കിൽ ഇന്നോടും പറയണ്ട എനി ക്കുംഇതു കേൾക്കൻ താല്പര്യംല്ലാും- കാരൻ അമ്മള അവിടുത്തെ പ്രശ് ദേഷൃംവിടെ തീർക്കും- ല്ലോ ചെലവരോട് നമുക്കല്ലമ്ക്ക്- എല്ലാവരോടും അങ്ങനെ പറയാൻ പറ്റൂല്ലല്ലോ അങ്ങനെ അപ്പോക്കെ ഇങ്ങനെ ഹസ് ഹസ്ബൻഡ് ആ ക്കുമ്പം- അങ്ങനെ ചുണ്ടിന് മുറിയേറ്റു പെട്ടെന്ന് പറ്റും- എനിക്കറിയില്ല- അങ്ങനെയൊക്കെ- പിന്നെപ്പ എന്താ എന്താ- പറയാ ആഹ് ഞാൻ നാളില്ലേ- ഞാന് ഞാൻ ഇന്നലെ- പറഞ്ഞോണ്ട്ന്നല്ലെ നേരത്തെ പറഞ്ഞോണ്ടന്ന്- ബേഗിന മക്കൾ കൊണ്ടപോലോ- തുടങ്ങിയന്നല്ലേ- ആറ്റ്ങ്ങള് സത്യപറഞ പാവാൺ- ഞാനൊക്കെ ഭയങ്കര വൃകൃതിന്- ഓല് ന്നോട് ബാഗ് കൊണ്ടോട്ട് ട്ടേ തന്നെ അങ്ങനെ ചോയിച്ചിട്ടൊന്നുല്ല അവരിങ്ങനെ ബാഗെട് കണുണ്ട് ആ അവിടുന്ന് തമിഴ്നാടുത്തോല് കൊടുത്ത് അയച്ചതാ ഓല് ഉണ്ടാക്കണതാണ് ഓല ബ്രാൻഡാണ്
ഏ എ
അ അവിടുന്ന് എന്താ പറയാ ഞങ്ങള് ജൂണിന് രണ്ടു ദിസം മുന്നേ ഓല് പോയത് എന്താ പറയാ ജൂണിന് ആ ഒരു തൊ തൊടങ്ങണേന്റെ രണ്ടു ദീസം മുന്നേ അപ്പൊ പറഞ്ഞു ബാഗ് വാങ്ങണ്ടാട്ടോ അത് ഞങ്ങള് റ് കൊറിയർ അയക്കാർന്ന് പിന്നെ ഒരു പെരുന്നാളൊക്കൊയില്ലേ അപ്പ പിന്നെ ഒരു അങ്ങനത്തെ സംസാരങ്ങളൊന്നുംല്ല അപ്പൊ പിന്നെ നമ്മള് വാങ്ങാന്ന് വിചാരി ച്ച്ട്ടോ പക്ഷെ ഇവര് വാങ്ങി കൊടുത്തയക്കോ എന്നുള്ളൊരു ടെൻഷനൊണ്ടായി കാരണം ഒക്കപ്പാടെ വെറുതെ അധിക ചെലവല്ലേ പിന്നെ ഓലൊണ്ട് പെട്ടെന്ന് ഒരുസ സം ഞങ്ങള് വാങ്ങാന്ന് വിചാരിച്ചു രണ്ടു ദിവസം ഞാൻ പറഞ്ഞു ബാഗിനൊന്നും വലിയ കുഴപ്പൊന്നും പറ്റിയിട്ടില്ല അപ്പം ആ രണ്ടു ദിസം സം കഴിഞ്ഞിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ട് വന്നപ്പോ ഉണ്ട് ആള് മെസേജ് അയ ച്ഛന് ഞാൻ നാളെ രാവിലെ വിളി ക്കും ഫോട്ടോ അയച്ചു തരാട്ടോ എന്നൊക്കെ പറഞ് പിന്നെ ഫോട്ടോ അയച്ചൊന്നും തന്നീല്ലാട്ടോ പക്ഷെ അത് അയച്ച് തരാത്ത നന്നായി അന്നിട്ട് പിന്നെ ഒരു നമുക്ക് കൊറിയർ അയച്ചു പിന്നെ മൂന്നാംതി ഇവിടെ കിട്ടി ഉം നല്ല ബാഗ് ട്ടോ ആ കമ്പനി ആ ആണ് തോന്നുണ് ഹിന്ദുസ്ഥാനാണ് പക്ഷെ നമ്മളിവിടെ വാങ്ങണ ഇപ്പൊ ബാഗിനൊക്കെ ഇപ്പൊ നമുക്കറിയാലോ നല്ല റേറ്റ് ഉണ്ടല്ലോ
അ അ
ആ ഒരു റേഞ്ചിലൊക്കെല്ല നല്ല നല്ല ബാഗ് ന്ന് പറഞ്ഞാല് അത്രയും കമ്പാർട്ട്മെന്റ്സും അ ത്രയും ഒരു സ്റ്റാൻഡേഡ്ണ്ടാ ബാഗ് നമ്മൾ ഇവിടെ അങ്ങനെ കാണാ സേ അങ്ങനത്തൊരു മോഡല് നല്ല നല്ല ബാഗ് ഞാൻ പറയാ ഇപ്പ നമ്മളാണങ്ങനെ വാങ്ങണെങ്കില് നമ്മൾ ഇത്ര ക്വാളിറ്റിയിൽ ഇ ഇത്ര നല്ല സാധനം ചെലപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിക്കൊള്ളണംന്നില്ല
ആഹ് ആഹ്
ങ്ങനെ ഭയങ്കര സന്തോഷായി ആഹ് നല്ല ക്വാളിറ്റി നമ്മള് കാണാത്തൊരു ഒരു വേറെ നമ്മള് ഇങ്ങനെ കണ്ട്രീസിന്നൊക്കെ കൊണ്ടരൂലേ
ആഹ് ബെല്ലടിക്ക്ണ്ടല്ലോ ഹലോ
ആഹ്
എന്നാ പിന്നെ എന്താന്നാല് ആ ആയിക്കോട്ടെ